മാറിപ്പോ കേക്കാവോ
ആഹ് കേക്ക കേക്ക
ആഹ് ആഹ് ഇത് ഒക്കെതന്നെ ഇളക്കിയടണേ ഉം ഞാനെ എ- കൊറെ കഴിഞ്ഞാ രാവിലെ തോരനും കാര്യങ്ങളൊക്കെ വെച്ചാരുന്നേ അപ്പൊ മോന് ഏ തോരനും അവനി ഇപ്പ കണ്ണിന് ചെറിയ പ്രശ്നുണ്ട് ആ അപ്പൊ അതുകൊണ്ട് നോൺവെജ് ഇതൊന്നും കൊടുക്കാൻ പാടില്ല അപ്പൊ ഞാൻ നോക്കിയപ്പം അവനില്ലായ പച്ചക്കറി ഒന്നും കഴിക്കില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഇഷ്ടള്ളു അതെ പ്പോ കുറച്ച് മത്- തേട യല തോരണായിന്ന് വെച്ചായിരുന്നേ
കണ്ണിന് നല്ലയാണല്ലോ മുരിങ്ങയില ഈ ഇലവർഗ്ഗോക്കെ കണ്ണ്ന് നല്ലയാ
നല്ല ആ അങ്ങനെയാ പറയുന്നേ പിന്നെ അവന് ഷോർട്ട് സൈറ്റ് ഉണ്ട് ഓൾറെഡി അപ്പൊ നമ്മളിപ്പ അതിന്റെ ഒരു ട്രീറ്റ് മെന്റില ആന്ന് വെച്ച കഴിഞ്ഞാൽ കണ്ണട ക്കാനായിരുന്നു പറഞ്ഞേ പിന്നെ ഞാന് ഹ് പലരോടും ഇങ്ങെ ചോദിച്ചു ച കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഉം ആയുർവേദത്തി ഒന്ന് കാണിച്ചു കൊടുത്തു നോക്ക് അപ്പൊ അതില് ചിലപ്പോ മരന്ന് ഉണ്ടാവുന്നു
അതെ പക്ഷെ ആയുർവേദത്തില് മരുന്നൊക്കെ കാണും മരുന്ന ഇില്ലാതല്ല പക്ഷെ പയ്യേ എഫക്ട് ചെയത്തുള്ളൂതിയേ പതിയ്യേ
ആറ്‌ മാസം ത്തോളം കഴിക്കണംന്ന് പറഞ്ഞു അവനിപ്പോ ഒരു കണ്ണന് വൺ പോയിന്റ് അ വൺ പോയിന്റ് ടു ഫൈവും വൺ പൊ ഒരു കണ്ണിന് വൺ എണ്ണ ഉണ്ട് അപ്പൊ ഈ നമ്മള് കണ്ണട നേരെ കേറ്റി വെച്ച് കഴിഞ് കഴിഞ്ഞാൽ പതിനെട്ട് വയസ് കഴിയാ അത് മാറ്റാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ അതുകൊണ്ട് പിന്നെ ഞങ്ങള് ആ ഇതൊന്ന് നോക്കാം നമുക്ക് എന്തായാലും കണഡ ഒഴിവവാായി കിട്ടും ണ അതെല്ലേ നല്ലത് അപ്പൊ നോൺ വെജ് കൊടുക്കാൻ പറ്റില്ല അതാണ് ഇപ്പൊ ഒരു കുഴപ്പം ഉള്ളത് അ അപ്പൊ ഞാന് അവരി ഇഷ്ടുള്ള സാധനങ്ങളെല്ല രാവിലെ തോരനക്കി അപ്പ ഞാൻഓ നമ്മള അത്ത് കഴി കഴഞ്ഴുമ്പോ വൈകട്ട് ഇ ഞാൻ വേറെ ഇനി അവന് വേണ്ടിട്ട് നോക്കണല്ലോ അപ്പൊ ഞാന് അവന്റെ തോറന രുത് മാറ്റി വെച്ചിട്ട്നി കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു അതിപ്പ ഞാൻ ആ ത്തോരം വച്ചോണ്ടിരിക്കുവരുന്നു ഏ അല്ല അ അന്നേരം ഞാന അടുക്കളയിലെ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ അവരോട് ഇളക്കള്ളന്ന് പറഞ്ഞ
ആ അതെ കേട്ട് സൗണ്ട് ഇവിടെ കേട്ട് അതാണ് ചോദിച്ചേ ആ് ആ
അടെ
ഉം
അ ന്റ് ഉണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയോ
അറിയില്ല ഞാൻ വിളിച്ചു നോക്കിയില്ല ആ ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അമേരിക്കയെ പോയേക്ക എന്നാ പറഞ്ഞേ അപ്പോ ഞാൻ ഞാൻ വിളിച്ചില്ല ഇന്ന് കിട്ടിക്കാരണം എന്തോ ഒന്നും പറഞ്ഞില്ല വിളിച്ച ചോദിച്ചില്ല
അതെല്ലേ മഴയുണ്ടോ അങ്ങോട്ടേക്കാ
ഇന്നിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റൽ അടിച്ചിട്ട് പോയി അവിടെയോ
ആ ഇന്ന് ഇങ്ങോട്ട് രാവിലെ വരെ മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വെയില
ഇന്നലെ വൈകിട്ട് പെയ്ത രാത്രിയിലേ
ആഹ രാത്രി ഭയങ്കര മഴയായിരുന്നു ഇന്നലെ വൈകിട്ട് ഒരു ഉച്ചയ ആയി കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര മഴയായിരുന്നു
സത്യംപതി ഇപ്പൊ മഴയില്ല മഴ ചൂടന്ന് പറയാൻ നീനാണാവ പണ്ടൊക്കെ സ്കൂൾ കൊള്ളുന്ന സമയത്ത് മഴയാണ് ഹോ നനയാതെ പോവാൻ പറ്റത്തില്ലായിരുന്നു
ഓ ഞാനൊക്കെ നടന് ഇന്ന് ഏ നടന്ന് പോണല്ലോ നമ്മുക്ക് വല്ല ബസ്സോ സ്കൂൾ ബസ്സോ എന്തങ്കിലും കയണ്ടേ ഇപ്പൊ കൊച്ചിനൊക്കെ എന്ത്‌ സുഖാ നമ്മൾ ഇവിടെന്ന് സ്കൂട്ടറിൽ കൊണ്ടുവന്ന് ആ മുറ്റത്ത് ഇപ്പ ഞങ്ങളുടെ ഇവിടെ അടുത്ത് വരില്ല ഞ ഒരു ഒരു കിലോമീറ്റർ ദൂരെ കൊണ്ടന്ന് വിടണം സ്കൂൾ ബസ് അവിടെ വരുള്ളു എന്നാലും ഇവിടുന്ന് ആഹ കൊണ്ടാക്കാൻ ആളുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്കൂട്ടറില് അല്ലെങ്കിൽ ബൈക്കില് ഈവൻ ഇനിയിപ്പോ മഴയാണെങ്കിൽ കാറിലാ കൊണ്ടാക്ക തന്നെ ഒന്നാലോചിച്ച് നോക്കിക്കെ നമ്മളൊക്കെ മഴയത്ത് നനഞ്ഞ് ചെളിയ നിറിപ്പിച്ച് ഇപ്പൊ ഉം
അന്നൊക്കെ നീലപ്പാവാടയാ നീലപ്പാവാടയുടെ അടിയിലും മുത്ത ചോവന്ന കളറിലിങ്ങനെ ചേറ് തെളിച്ചിട്ട്
ഇപ്പൊ ഇവരുടെ മേത്ത് ഒരു നമുക്കൊരു വിഷമ അപ്പോ കാല് നനയൂലോ ആ എന്നെ മഴയാണെങ്കി ശോ ഈ മഴ എന്തിനാ ഇപ്പ പെയ്തേ മഴ ഇപ്പ പെയ്യണ്ടാകും പറഞ്ഞിട്ട് നമ്മള് മഴേനെ കുറ്റം പറയും കാരണം കൊച്ചു നനയൂലോ കോട്ട് ഇടീപ്പിച്ചു കഴിഞ്ഞാലും കൊച്ചു നനയും അന്നന് പിന്നെ കാറിന് നമുക്ക് എടുത്ത് കൊണ്ടന്നു വിടാൻ മുതല് ആവൂല്ലല്ലോ ഒന്നാത് സമയം കൂടുതൽ വേണമലോ സ്കൂട്ടറോ ബൈക്കോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടന്നാക്കാം പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ആഹ് ഇനിയിപ്പ വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന സമയത്ത് മിക്കവാറും മഴയായിരിക്കും ശരിക്കും ഞാനാ കൊണ്ട്ന്ന് വിട്ടോണ്ടിരുന്നേ ഇപ്പൊ ഞാൻ രണ്ടാമത്തെ മറ്റേ ആളെ കൺസീവ് ആയിട്ടിരിക്കാ
ആഹ് എത്ര മാസായി
എട്ടായി അപ്പൊ അതുകൊണ്ട് ഇപ്പ ഹസ്ബൻഡ് ഉണ്ട് ആളാണ് കൊണ്ടന്നാക്കും പിന്നെ അനിയനുണ്ട് അനിയനും കൊണ്ട്ന്നാക്കും അങ്ങനെയൊക്കെ
ആഹ് ഓക്കെ ആഹ് ആഹ് ആഹ് ഇനിയിപ്പ എന്നാ ഡേറ്റ് പറഞ്ഞേക്കുന്നെ
ഇനിയിപ്പോ ഓഗസ്റ്റിലാ പറ പർഞ്ഞേക്കുന്നെ ഒരു സ്കാനിങ് കൂടി ഉണ്ട്. ഇപ്പൊ പിന്നെ സ് സ്കാനിംഗൾടെ എണ്ണോക്കെ കൂ ട്ടീലോ ഇപ് പ്പൊ കൊറേ സ്കാനിംഗൾടെ ആഹ് ഈമ് എ ഡബിൾ മാർക്കർ പഞ്ഞൊരു ടെസ്റ്റ് ഒക്കെ എൻക്ക് ആദ്യം ഒന്നും ണ്ടായിര്ന്നില്ല. ആദ്യം മോനുള്ള ടൈമില് ഡബിൾ മാർ
ഡബിൾ മാർക്കർ ചെയ്യുവല്ലോ ഡബിൾ മാർക്കർ അഞ്ചാം മാസി ചെയ്യുഅല്ലോ
ത് അന്ന് ഈ തവണ ചെയ്തു. പക്ഷെ കഴിഞ്ഞ തവണ ഒന്നും ചെയ്തിണ്ടായില്ല. കഴിഞ്ഞ തവണ അങ്ങനെ ണ്ടായിരുന്നില്ല. നിർബന്ധോ
എനിക് ണ്ടായിരുന്നു എനിക്ണ്ടായിരുന്നു അനോമലി അനോ ഓമലിയൊക്കെ ചെയ്യണമായിരുന്നു
ആഹ് അനോമ ലിണ്ടായിരുന്നു. അഹ് അഞ്ചാം മാസത്തെ മെയിൻ പക്ഷെ അതൊക്കെ അന്ന് ഇത്രയും ഇതായിട്ടില്ല. ഇത്തവണെ ഇൻ ഞൻ രൺ ണ്ട് ദിവ്സം പോണ്ടി വന്നു അനോമലിക്ക്
ആഹ് അനോമലി എനിക്ക് ചെയ്തതാ ആഹ് ആഹ് പക്ഷെ അതിലെന്റെ കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല. ഒരു വകേ അറിഞ്ഞി
ഡബിൾ മാർക്കറിലും അറിഞ്ഞില്ല
ഡബിൾ മാർക്കർ ചെയ്തോ ഇല്ല ചറിഞ്ഞില്ലെന്നാണ് എന്റെ ഓർമ്മ എനിക്കറിയില്ല അനോമലിൽ എന്തായാലും അറിഞ്ഞിട്ടില്ല ഡബിൾ മാർക്കർ ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മ പക്ഷെ അനോമിലിയിൽ അറിഞ്ഞിട്ടേ ഇല്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കി സാധാരണ അനോമലിയില് അറിയിന്നയ
അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാരുന്നോ എന്തായിരുന്നു
ഇല്ല ആഹ് സമയം കൊറോണ കൂടു നിക്കുന്ന ടൈം ആയിരുന്നു പീക്ക് ലെവലിലേക്ക് പോയി മറ്റേ കോ മറ്റേ ഇതായിരുന്നല്ലോ ലോക്ക്ഡൗണും ക്വാറന്റൈനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനം ഞാൻ കാണിച്ച ഹോസ്പിറ്റല്ക്ക് പ്രസവം എടുക്കില്ല അവിടെ കോവിഡ് സെൻ്ററായി അവസാനം ഞാൻ അവിടുന്ന് പ്രൈവറ്റ് ഹോ റ്റിലോട്ട് ചെയ്ഞ്ചായി അട്ത്തുള്ള മെഡിക്കൽ കോളേജിൽ കാണി ച്ചതാ
ആണല്ലേ
അതെ അവിട്ന്നാ ഹ് അനോമലി എന്നും അവിടെയായിരുന്നു ആദ്യം കാണിച്ചത് അനോമല് പോറത്ത് ഹോസ്പിറ്റലിൽ പോയി ചെയ്യായിരുന്നു വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് പോയിട്ട് ചെയ്യായിരുന്നു അറിഞ്ഞില്ല
അറിഞ്ഞില്ല അതെന്നെ ആ പിന്നെ ഇല് പ്പോ അങ്ങനെന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ട് അതിൽ ഞാൻ അതെ എനിക്കോരു എന്റെ ഒരു സുഹൃത്തേ ട്ടു കൊല്ലായിട്ട് അവർക്ക് മക്കളില്ലായിരുന്നു ആ അന്ന്ട്ട് കൊറെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ ദുആ ചെയ്തും കൊറേ ഓ ക്കും പെറക്കും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച്നാള് അവ ട്രീറ്റ്മെൻ്റിലായിരുന്നു ഇനിയിപ്പ തന്ന നോർ മലായി എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് പ്ര ഗ്നൻ്റായ് പക്ഷെ ഫുൾ ബെഡ്റെസ്റ്റ് ആരുന്നു അന്നിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ ആൾക്ക് ആ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടുകളൊണ്ടാരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളൊണ്ടാരുന്നു ഫുൾ ബെഡ്ഡ്റെസ്റ്റല്ലേ എന്നിട്ട് ഈ മറ്റേ മൂന്ന് മറ്റേ മൂന്നാം മാസത്തെ സ്ക എങ്കിലുംകണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ കൊച്ചിന് ആ മൂക്കിന്റെ എല്ല് കാണുന്നില്ല ആ പിന്നെ ഉം ആ കൊച്ചിന് കഴുത്തിന്റെ എല്ല് ല്ല ഈ അൻച് ജാമാസ്തെ നോങ്ങൽലൊക്കെ ഇത് പറഞ്ഞു അങ്ങനെ ഒക്കെ പറഞ്ഞ് ഇവര് കൊച്ചിനെ കളയാൻ പറഞ്ഞു ഭയങ്കരായ്ട്ട് ഡോക്ടർമാര് സജസ് ചെയ്തു ഇത് അബോഷൻ ചെയ്യണം കാരണം ഈ കൊച്ച് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് അപ്പൊ നിങ്ങള് കുറച്ചുംകൂടെ ഡീപ്പായിട്ട് നമുക്ക് സ്കാനിങ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ്ആ സ്കാനിങ്ങില് അവര് പറഞ്ഞു എല്ലുകളൊക്കെ ഉണ്ട് പക്ഷെ ഈ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം വരും ഡൗൺ സെൻട്രോ ഓട്ടിസോ അങ്ങനെ എന്തെങ്കിലും വരുംന്ന് പറഞ്ഞു അപ്പൊ നമുക്കൊക്കെ ഒരു വെശമാ കാരണം നമ്മളും ശെരിക്കും പറഞ്ഞാ എല്ലാ മാസംന്ന് പറഞ്ഞ് മാതിരി ഈ എട്ട് കൊല്ലവായിട്ട് ഞാനും ദുവ്അ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യാ അവൾക്കൊന്നാകാൻ വേണ്ടീട്ട് കാരണം ഈ ഓരോ മാസവും ആവാത് ത്ത് വരുമ്പോ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാൺ നമ്മള് കാണുന്നാണല്ലോ അപ്പം ഇത് ഓ ആയി കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായ്രുന്നു അത് അങ്ങനെ എല്ലാരോടൊന്നും പറഞ്ഞിൽ ട്ടുംന്നുംണ്ടാരുന്നില്ല എന്ന്ട്ടിട്ടീയണേ പ്രശ്നാന്ന്പറഞ്ഞ്കഴിഞ്ഞപ്പം നമുക്കും ആ വെഷമം പിന്നെ കളയണംന്ന് പറയുമ്പോ അതിലും വെഷമല്ലേ അത് കഴിഞ്ഞ് ആ ഇങ്ങനെ ഇരുന്നിട്ട് അവര് ലാസ്റ്റ് തീരുമാനിച്ചു കളയുന്നില്ല എന്തായാലും ഈ കുഞ്ഞിനെ കളയുന്നില്ല അന്നുപറഞ് അന്നി ട്ട് ആമോനുണ്ടായി ആ മോനിപ്പൊ രണ്ട് വയസ്സിണ്ട് അൽഹംദുലിൽല അവനൊരു കൊഴപ്പോഇല്ല ഒരു പ്രശ്നോ ഇല്ല അപ്പൊ അന്ന് അത്രേം ഡോ ക്ടർമാര് കളയാ എന്ന് പറഞ്ഞ്കയ്ഞ്ഞപ്പം കളഞ്ഞാരുന്നെങ്കി ഇപ്പെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഞ മോന് അവർക്ക് ചെലപ്പോ ഇ ചിലപ്പോ ഇതൊക്കെ ഒരു പരീക്ഷണ ആരിക്കുമെന്നെ എട്ട് കൊല്ലം കഴിഞ്ഞു ഒരാളെ പടചൊൻ കൊടുത്തു അന്നിട്ട് അവരത് വേണ്ട- ണ്ടാന്ന് വെച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇനി ഇണ്ടാവോ ണ്ടായിരിക്കില്ല അങ്ങനെയൊക്കെ ഉ ണ്ടല്ലോ ഇപ്പൊ അവൻ അവനൊരു കൊഴപ്പയില്ല അപ്പൊ ഇത് അറിയുന്നതും അറിയാം ആഹ് അങ്ങനെ ഇരിക്കുന്നു ഇതീലേ ഇതൊക്കെ ഈ എല്ലാം ഒരു പടച്ചോന്റെ ഓരോ കളികളാ നമ്മളുടെ കയ്യിലാ ഇപ്പ് ഇപ്പൊ എന്റെ ഇതിനെ എല്ലാരും പറയും എനിക്ക് മൂത്തതാണാലോ അപ്പ ഇനി പെണ്ണെന്ന് പറയായും ഇപ്പ ഞാൻ എപ്പോഴും ദുവാ ചെയ്യും എപ്പോഴും പറയും ആണായാലും പെണ്ണായാലും വേണ്ടില്ല വേറെ ബുദ്ധിമുട്ടുകളും ഒന്നും പഠച്ചോ തരാതിരുന്നാ മതിയരുന്നു കാരണം നമ്മളെ സംബന്ധിച്ചി റ്റേറ്റവും ഒരേ ഒരു കാര്യം അതാണല്ലോ പിന്നെ പിന്നെ ഇപ്പ എന്തെങ്കിലും വന്നാലും ന നമ്മള അനുഭവിക്ക്യ ഇപ്പ ഈ നമുക്കിപ്പ മക്കക്ക് ഇണ്ടാവും ഒന്നും പ്രശ്നം ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ഈവൻ എന്ത ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാലും അത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം ന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ തില്
അതെ ഇല്ല അയ്യോ പൊത്തൊന്നും കരയാനല്ലാരും കാണും പക്ഷെ അനുഭവിക്കാൻ നമ്മള് മാ
നമ്മള് മാത്രാവും ഉണ്ടാവൊള്ളൂ അത്രേ ഉള്ളൂ ഇതില് ഇപ്പൊ എന്നാ പറയ്ണേ കൈയില്ലാത്തവൻ വെരലില്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യം ഇില്ലന്ന് പറയുന്ന പോലെ നമ്മള് നമ്മടെ കാര്യങ്ങള് നമ്മള് മനസ്സിലാ ക്കി മുന്നോ ട്ട് പോവാ അത്ര ഉള്ളൂ ഇതില് ഊടു കൂടുതൽ നമ്മള് മറ്റുള്ളോരോട് ഏ ഇതാവാനുംഏ അതുപോലെ ചെലെ ആളുകൾക്കെയ് ഇതൊക്കെ ഒരു അറിയില്ലാത്തൊണ്ടൊക്കെ പല ആളുകളും പല രീതിയിലും സംസാരിക്കും പക്ഷേ നമ്മക്ക് ഏ അന്നേരം നമ്മളിങ്ങനെ ചിന്തിച്ചാ മതി അത് മറ്റുള്ളവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർക്ക് ഇതിനെ പറ്റിട്ട് അറിയില്ലല്ലോ എന്ന അങ്ങനെയക്കെ ചിന്തിച്ച് നമ്മള് പോസിറ്റീവായിട്ട് എപ്പഴും മുന്നോ
ആഹ് ആഹ് അതെ അത്രേ ഉള്ളൂ
ഞാനാണെങ്കിലെ ഇനിയിപ്പ ഭക്ഷണം കഴി ക്കാനായിട്ട് പോവാ
ആഹ് ആഹ് ആ കഴിപ്പ് അതെ അതെ ചെല്ല ചെല്ല് അത് പെട്ടന്ന് ഉം ഓക്കെ ന്നാ ശരി